ഹലോ
ആ പറയൂ
ആഹ് കേൾക്കുണ്ടോ
കേൾക്കാം
ആഹ് ആഹ് സുഖംതെന്നെയല്ലേ
സുഖായിട്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിക്കാൻ ടൈമായി എല്ലാം റെഡി ആയിരിക്കാണ് ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം. എങ്ങനുണ്ട് അവിടെ കാലാവസ്ഥ ഒക്കെ
കാലാവസ്ഥ ഇന്ന് പെരും മയേണ് രാവിലേ നല്ല മയയാണ് മകളെ ഏ ആക്കിയാണ്ട് ആ- ടൈമില് നല്ല മഴ ഇണ്ടായിന് എന്റെ ഹസ്ബൻഡ് ഭർത്താവിന്റെ വീട്ട്ന്ന് ഇങ്ങട് വന്നതാ മോ മോള് ഇവിടെ നേഴ്സ്- ആഹ് ഇവിടെ നെയ്സറി പോണെ എനക്ക്‌ ഈ ഉരവേദനായിട്ട്- ഇവിടെ നേയ്സറീല്
ഉരവേദനായകാരണം മോളവിടെ ചേർത്തീട്ടുണ്ടാവും റസ്റ്റ് എടുക്കുന്ന ടൈം ആയിരിക്കുംല്ലേ
ആഹ് ആഹ് ആഹ് അപ്പം പുതിയാപ്പിള വന്നാണ് വിദേശത്ത്ന്ന്‌ വന്നാണ്പ്പ- പ്പം അതിനും ഉരവേദനെയാണ് അപ്പൊ പിന്നെ അതിന് കാണിച്ചപ്പോ പിന്നെ വണ്ടി - മേല്ങ്ങനെ പോരാൻ പറ്റൂല അതോണ്ട് പിന്നെ ഞാനപ്പം ആക്കി കൊടുക്കല് ലീവ്ണ്ടാവുമ്പോ അങ്ങട് പോവും ഒഴിവാകുമ്പോ അപ്പം ഇന്നലെ-
ബാക്കിയുള്ള ദിവസെവി -
ആഹ് ആഹ് ആഹ് ഓൾക്ക് വെള്ളി കഴിഞ്ഞാല്- പിന്നെ വെള്ളിയാഴ് പോവും
ആ പിന്നെ തിങ്കളാഴ്ച രാവിലെ സ്കൂളിന അങ്ങനെ ഇങ്ങ്ട് പോരാണ് ചെയ്യാറ്
ആഹ് അങ്ങനെ പോരല്ല മുഹറം പത്തിന്റെ ൽ ഒമ്പതും പത്തും ലീവ് ഉണ്ടായൊണ്ട് ഞങ്ങക്ക് നാ ഉണ്ടായിനി
ആഹ് ഞാനും ആ ടൈമില് പോയീ ഞാനത് പോലെ എപ്പോഴൊന്നും യാത്ര ചെയ്യൂല്ല വീട് കുറച്ച് ദൂരാ വരുന്നത് അപ്പൊ ഇതുപോലെ ലീവ് കിട്ടുമ്പോ മാത്രമേ പോവുള്ളൂ മൂന്നാല് ഒഴിവൊക്കെ ഉണ്ടാവുമ്പോ അപ്പൊ അതിനി ഈ ആഴ്ച ഞാന അതുപോലെ പോയിട്ട് ഞായറാഴ്ചെ പോന്നത്.
ആഹ് ഞ ഇവിടെ അടുത്തുതന്നെയാണ് പക്ഷെ എന്തനിപ്പ അയിനി ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഞാനങ്ങനെ പോയത് ആ. ആഹ് ഇങ്ങനെ പോരുന്നെ അപ്പൊ ആ ടൈം ആയ പ്പൊ നല്ല മഴ ഉണ്ടായിനി മഴ ചോർന്നോട്ടെ വിചാരിച്ച് നിന്ന് അപ്പം പിന്നെ ബസ്സില് പോന്ന് പിന്നെ അവിടുന്ന് എന്തേനിപ്പോ. ഓട്ടോറിക്ഷേൽ ഇങ്ങ്ട്ട് പോന്നു അങ്ങനെ പോന്നതാ
ആ മഴയാകുമ്പോ നമക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. വാഹനത്തിന് പോരുവാണെങ്കിലും ഇറ ഇറങ്ങാനും കയറാനും ന്നാർ ണമായൊക്കെ ബുദ്ധിമുട്ടുന്നേണ് ഇവിടെ ഇതുവരെ മഴ ഉണ്ടായിർന്നു ഇപ്പൊ ഇങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ട് മോളൊക്കെ സ്കൂളില് വണ്ടി കേറുന്ന ടൈമിലൊക്കെ മഴ പെയ്യായിരുന്നു
ആഹ് ഇപ്പൊ മഴയില്ലാ ആ ടൈം അവളെ കൊണ്ടയാക്കി നല്ല മയേനി അപ്പൊ പിന്നെ ഒന്നിനും ഒരു ഇതില്ല ഇവിടെ കടക്കാനൊരു ഒരു സുഖം ഉണ്ട് അപ്പൊ ഇങ്ങനെ അ ഇങ്ങനെ കടക്കാനി പിന്നെ ഉമ്മാക്ക് ഇപ്പൊ കാലിന് ഉമ്മ ജലദോഷം അങ്ങനൊക്കെയപ്പോ ഞാൻ പിന്നെ ഞാൻ വന്നപ്പോത്തിനും ചോറും കറി ക്കായീണ് അപ്പൊ ഉപ്പ എന്തനിപ്പോ ഇതി കൂടെ മറ്റേതുണ്ടാവില്ലേ എരുന്ത്
ആഹ്
ആ അത് അത് ഇതിക്കൂടെ പോന്നപ്പോ അത് വാങ്ങ അപ്പൊ ഞാന് താളിപ്പ് ഉണ്ടാക്കാന് എരുന്തിന്റെ താളിപ്പ് അറിയോ
അത് ആ അത് ഞാൻ കേട്ടിട്ട്ണ്ട് സാനം ഞാൻ ഇതുവരെ കഴിച്ചിട്ടു ഒട്ടും കണ്ടിട്ടും ഓന്നൂല്ല
ഏ എരുന്ത് കക്കന്റെ മാതിരി ന്നെയാണ് അതിന്റെ ചെറുത് അത് പുയൽ നിന്ന് കിട്ടണതാണ് അപ്പൊ അത് അത് വാങ്ങി വച്ചിന് അപ്പൊ ഉമ്മ എന്നും കഞ്ഞിവെള്ളം കഞ്ഞിന്റെ വെള്ളല്ലേ ചോറിന്റെ വെള്ളം
ആഹ ആഹ
ആ അത് ഇടുത്ത് വെക്കേണ്ടായിന് അപ്പം എന്നും ഇത് വെക്കല്ലാരന ഇന്നു ഒഴിവാക്കി അപ്പൊ ഞാന് പിന്നെ അടുത്ത വീട്ടിന്ന് കുറച്ച ഒരു ഗ്ലാസ്സില് വാങ്ങിയാണ്ട് അത് ഇതാണ് ആ അത് ഇണ്ടാക്കി അത്ണ്ടാക്ക അറഞ്ഞാല് ചീരുള്ളിയും. ഏ ഉണക്കമുളകൊക്കെ ഇട്ടാണ്ട് വെളിച്ചെണ്ണയില് വറവ് ഇട്ടാണ്ട് പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചണ് ആ കഞ്ഞിവെള്ളം ഒഴിച്ചാണ്ട് ഉപ്പ് ഇട്ടാണ്ട് ആ സാധനം കൈയ്യാണ്ട് ഇടും അപ്പൊ ഇങ്ങനെ തൊള്ള തുറന്നാല് കുറച്ച നേരം കഴിഞ്ഞാൽ അത് വേവും തൊള്ള തൊറ ക്കാത്തത് ഇങ്ങനെ അത്ങ്ങനെ തുറക്കാത്തത് വേവാത്തതാണ് അത്. അതിന്റെ ഉള്ളത് വേസ്റ്റ്ണ് ആ അത് നമ്മൾ ഉടുക്കൂലാ അതിന്റെ ഉള്ളിൽ കേട് വന്നതാണ്.
ആഹ ആഹ് ആഹ് ആഹ് നമ്മൾ ഈ മുട്ട വെള്ളത്തിലിട്ട് നോക്കണ മാ താഴന്നടാ മുട്ട അല്ല പൊങ്ങി കിടക്കണ മു കേടന്നതായിരിക്കുമല്ലോ അതുപോലെ ഇത് തോറയാത്തത് കേടുവന്നതായിരിക്കും
ആ അതെ അതെ ആഹ ആഹ് അങ്ങനെന്നെ അപ്പം അ അത് ഉണ്ടാക്കിയാണ്ട് പിന്നെ ഞാൻങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ കടക്ക കുളിക്കാൻ മടിച്ചിട്ട്ങ്ങ ഓക്കെയാ
ആ നമ്മള് ശരീരം വേർത്ത് കഴിഞ്ഞാലാള് നമുക്ക് കുളിക്കാനും തോന്നുള്ളൂ തണു ഉപ്പില ഇങ്ങെ ഇരിക്കുമ്പോ കുളിക്കാനൻ നമ്മൾക്ക് ബിളിക്യോ എര് വീട്ടിലൊക്കെ ഞാന് വിരുന്ന് പോയാലെ ഇവിടെങ്ങനെ വീട്ടില് ജോലി ചെയ്യണോ പിന്നെ ജോലൊക്കെ കഴിഞ്ഞ്ഴിഞ്ഞാൽ പെട്ടന്ന് കുളിക്കാൻ തോന്നും വീട്ടില ഇതുപോലെ വിരുന്ന് പോയി കഴിഞ്ഞാല് ജോലിയൊന്നും ചെയ്യൂലല്ല അപ്പൊ ആ ടൈമം യിൽ കുളിക്കാനൊക്കെ ഭയങ്കര മടി
ആണ് അതാണ് നമ്മളെ വീട്ടിലവുമ്പോ നമ്മക്ക് മടിയാണ് അതാണ് ഇത് ആ ഞ്ഞം ആ ആ് അവിടകുമ്പോ ഞമ്മക്ക് വേണ്ട കഴിഞ്ഞാല് നമ്മുക്ക് കിടക്കാന്നുള്ളരു ഉദ്ദേശത്തില് ഉം പിന്നെ അവിടെ കുളൊക്കെ ഉണ്ടോ
ഉം കൊളം പാടത്താണ് കുളങ്ങളൊക്കെ ഉള്ളത് പുഴ തോട് പുഴ ഒരു കിലോ കിലോമീറ്റർ ദൂരം ഉണ്ട് പാടം അതൊക്കെ എടുത്താണ് നമ്മള് വേനൽ ടൈമിലാണെങ്കിലൊക്കെ തോടിലൊക്കെ വെറുതെ ഇങ്ങനെ കുട്ടികൾ കളിക്കാനൊക്കെ ഇറങ്ങി വർഷക്കാല ത്തു പോവല് വർഷക്കാലത്ത് കൂടുത ലും ചെളി നിറഞ്ഞ വെള്ളമായിരിക്കും കുത്തൊഴുകുള്ളതൊക്കെ കാരണം അപ്പൊ നീ ന്താനൊ ഒന്നും അറിയില്ല അപ്പൊ അങ്ങനെ വെള്ളകെട്ട് കൂടുതല വേനൽ ടൈമിലൊക്കെ എപ്പോഴും ഇങ്ങനെ പോ ഒരു അഞ്ച് മിനി നട അഞ്ച് മിനി ും വേണ്ട കന്നാ വീടിന്റെ അടുത്ത് തന്നെ തൂടുണ്ട്
ആഹ് ഇവിടെ ആദ്യൊക്കെ ആഹ് ഇവിടെൊക്കെ ആദ്യം ഞങ്ങള് കോറിണ്ട് ആ കോറിയില് പോയാണ്ട് ഇവിടെ എല്ലാരും വീട്ടിൽ ഇവിടെ വെള്ളത്തിന് കൊറച്ചൊരു ക്ഷാമുണ്ട് അപ്പം എല്ലാരും അവിടെ പോയാണ്ട് തിരുമ്പി കുടി ഉച്ചാണ്ട് വരലനി ഇപ്പ എല്ലാക്കും എന്തേന് ഇപ്പം വെള്ളം വീട്ടക്ക എത്തണ്ട് ആ കോറിയ കോറിന്നും വിക്കിനിണ്ട് ആഹ് ആഹ അല്ല കോറിന്നും വെക്കണ്ട് ഇപ്പൊ നിങ്ങള് പറഞ്ഞില്ലേ അതും ഉണ്ട് ആ അതും ഉ അത് ഒന്നരാടല്ലേ വരാ ഇത് നമുക്ക് എന്നും ഉണ്ടാവും പക്ഷെ ഇപ്പം ആ ആ ഇണ്ട് ഇണ്ട് ആ എന്റെ ഉമ്മന്റെ വീട്ടില അവിടൊക്കെ എല്ലാ ദിവസവും
ചെല വി സ്ലങ്ങളിലൊക്കെ ഇത്ര മണിക്കൂർ മാത്രമേ കിട്ടുള്ളൂ അങ്ങനെ കുമ്പോ എന്താ വെച്ചാല് നമ്മള ആ ടൈമിൽ ഇങ്ങനെ പിടിച്ച ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോണ ദിവസങ്ങളില ആൾ അങ്ങനെക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വെള്ളം കിട്ടാൻ ഭയങ്കര പ്രയാസകാരം
ആഹ അങ്ങനെല്ലേ ആഹ
പിന്നെ പുഴേക്ക് ഞങ്ങള് നല്ല വേനരവധിക്ക് മാത്രമേ പോവുള്ളൂ അപ്പൊ അങ്ങനെ പുഴ കാണാനും തിരകറ പു ത്തന്നും കാണ കുറേ ആൾക്കാർ വന്നക്കണ് ചില ആളുകൾ വേണം തിരുമ്പ കുളിക്കണ് ചില ആളുകൾ അ മീൻ പിടിക്കണ് അങ്ങനെ കാണാൻ രസണ് എനിക്ക് ഭയങ്കര ഇഷ്ടണ് തോണി പോവാൻ അതുവരെ
ആ ഏ ഞങ്ങള് പോയിന്ന്
ഉം
അത് അപ്പം അതില് പോയിണ ചെങ്കാറല് അങ്ങനെയൊക്കെ
ആ ബോട്ട് കേറിയിട്ടുണ്ട് എന്നല്ലാതെ തോണിൽ ഇതുവരെ കേറിയിട്ടില്ല. കാണ്കകാഴ് ചങ്ങനെ കണ്ട്ട്ട്ണ്ടന്നാല്ലാതെ പണ്ടക്കെഞ ങ്ങളെ സ്കൂള്ല് അവിടെ വരും എടുത്ത് ഞങ്ങളൊക്കെ ഞാനൊന്ന ആ സ്കൂളല്ല പോയി വേറെഏ എര്ത്തുള്ള കുട്ടിളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ തോണിയില് കടന്നിട്ടായിരുന്നു ആ സ്കൂൾക്കൊക്കെ പോയിരുന്നത് ഒരു വർഷകാല ഒക്കെ വരുമ്പോ അവർക്ക് ഭയങ്കര പേടിടുന്നു അപ്പോഴൊക്കെ ഭയങ്കര കുത്തൊഴുക് ൾ - ടൈം ആവുമ്പോഴൊക്കെ ചില ദിവസങ്ങളിലൊന്നും അവര് സ്കൂളൊക്കെ മൊടക്കും. അങ്ങനെ വെള്ളത്തിൽ പോവാൻ പറ്റാത്ത കാരണം. ഇപ്പ - - പിന്നെ പാലും ഇതൊക്കെ വന്ന് റോഡൊക്കെ എന്ത ആയപ്പ അങ്ങനത്തെതൊന്നുല്ല.
ആഹ ആ നീ നീന്താനൊക്കെ പോവാറുണ്ടോ?
നീന്താൻ എനിക്ക് നീന്താൻ അറിയാം ഏ എങ്ങനെയാ പഠിച്ച വച്ച ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഇ വീടി ന്റെടുത് കുളം ഉണ്ടായിരുന്നു അപ്പൊ ഉമ്മടെ കൂടെക്കെ കൊളത്ത് പോയിട്ടായി കുളിക്കലൊക്കെ അങ്ങനങ്ങനെ ചെറതായിട്ട് നീ പടിച്ചെടുത്തതായിരുന്നു. ഇപ്പൊ എന്റെ ബ്രറിന്റെ വീടിന്റെ ആട്ട്ണ്ട് വലയരു കളം ആ അവന് മീന് മീനൊക്കെ ഇണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാണ്. അപ്പൊ അതിനെ വളർത്താൻ വേണ്ടീട്ടാ വല്യൊരു കൊള നി ർമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വീട്ടിൽ പോകുമ്പോ ആ കുളത്തിലൊക്കെ ഇങ്ങനെ നീതി കളിക്ക ഇപ്പോ ആ ഇന്ന ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ മക്കള് നീന്തക്കപഠിച്‌വര്ന്ന്ണ്ട് ഫുള്ളായിട്ട് പടിഞ്ഞിട്ടില്ല.
ആഹ് ഇവിടെ ഇൻക്ക് നീന്താ അറിയാം ചെറുപ്പത്തിലെ താത്ത
ആ ചെറുപ്പത്തിലൊക്കെ ഞാൻ നല്ല നീന്തായിരുന്നു ഇപ്പൊ നീന്താന്ന് നോക്കുമ്പോത്തേന് കൊറ റച്ച് നീന്തുമ്പോ ഭയങ്കര ഇത് ആഹ
ഇവിടെ എല്ലാരും നീന്തൽണ്ട്. ഉമ്മി ഇപ്പിഎല്ലാരും നീന്തല്ണ്ട് വീട്ടിലുള്ള എല്ലാരും നീന്തലുണ്ട് ഇപ്പം മകൾ ക്ക ഞങ്ങള്ൾ നീന്ത പഠിപ്പിക്കണ്ട്
ഉ ഇപ്പൊ പൊതുവെ കുട്ടികളെ നീന്തക്കെ അറിയാത്ത കുട്ടികളാണ് കൂടുതലുള്ളത്.
ആ് ഇപ്പൊ ഇപ്പൊ ഇന്നേലും കേട്ട കേട്ട്ണ്ഒരു കുട്ടിയ മുങ്ങി മരിച്ച് അർഞ്ഞാണ്ട് ഒക്കെ കേൾക്കുമ്പോ ഒരു എടങ്ങ
ആഹ ആഹ അങ്ങനെ
പിന്നെ എന്തൊക്കെ?
നിങ്ങളെ എങ്ങനെയാണ് അവിടുന്ന്. മഴൊന്ന് പൊതുവേ കൊറവാണ് രാവിലെ ഉണ്ടാറുതാണ്ഇപ്പഇല്ല.
ആ പിന്നെ
ഫുഡൊക്കെ എന്താ ഉണ്ടാക്കിയെ?
ഫുഡ് അതന്നെ പിന്നെ -
ആഹ് മറ്റേ കറി ഉണ്ടാക്കിയതലേ ഫോണില് ആര എങ്ങനത്തെ സിനിമകളാ കാടുതല്
ഏയ് ചെറിയ ചെറുതായിട്ടുള്ള ഫണ്ണി ആായിട്ടുള്ള - ആമ ആഹ അതും പിന്നെ ഏ ഹിന്ദി അങ്ങനത്തൊക്കെ.
ആ ആഹ കൂടുതലും തമിഴ് പടങ്ങളോട ഇഷ്ടം.
ആ
മലയാളം കാണാണെങ്കി മമ്മൂട്ടിയുടെ പടങ്ങള് അങ്ങനത്തൊക്കെ പിന്ന എനിക്കിങ്ങനെ ഈ ഫണ്ണി ആയിട്ടുള്ള കോമഡി അങ്ങനത്തൊക്കെ ഐറ്റംസ് ഉള്ള സിനിമകളൊക്കെ കാണാ കൂടുതൽ ഇഷ്ടം
ആ
ഇപ്പൊ പൊതുവേ കാണലൊക്കെ കുറവാട്ടോ ആദ്യൊക്കെ എപ്പോഴും ഇനുന്കണ്ടേവേണ്ടിത് ഇങളൊക്കെ ഇങ്ങനെ പുതിയ പുതിയ ഫിലിമുകളൊക്കെ ഇറങ്ങുമ്പോഴേടെലഗ്രാമ്ന്നൊക്കെഅൻ ഗ്രാമിൽന്നൊക്കെ ഇങ്ങനെ ഇതാക്കി
രണ്ട
ആഹ മക്കൾക്കൊക്കെ ഫോണ് വേണട്ടെ അത് കാണുമ്പോഴൊക്കെ
ആഹ ആ ഭക്ഷണം കഴിക്കുമ്പോൾ ആയിരിക്കും വേണ്ടി വര ആഹ അപ്പളാ വേണ്ടിവരുക ആന്നാ ശരി
ആഹ ആഹ